ഗുഡ് മോണിങ്
ഗുഡ് മോണിംഗ്
ആഹ് എന്താ വിശേഷം
സുഖമായിട്ടിരിക്കുന്നു എല്ലായിടത്തേ പോലെ ഇവിടെയും മഴയാണ്
ആഹ് ആഹ് ആഹ് എവിടെയും മഴയാ എല്ല ആ മൊത്ത മഴയല്ലേ
അതെ അതെ അതെ നമുക്കിന്ന് ആരോഗ്യം ആ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചാലോ
സംസാരിക്കാം ഉം സംസാരിക്കാം
ഓക്കെ അപ്പം ആരോഗ്യം അതെ ഈ ആരോഗ്യം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വല്ല ഐഡിയ വല്ല ഉണ്ടോ
ധാരണ ആഹ് ഉണ്ട് തീർച്ചയായും എന്റെ ആരോഗ്യന്ന് പറഞ്ഞ മെയിൻ എക്സസൈസ് എന്റെ ഒരു വ്യൂ ഓഫ് പോയിന്റില് ആഹ് എക്സസൈസ് ഈ കാലഘട്ടത്തിൽ എക്സസൈസിലൂടെ മാത്രമേ നമുക്ക് മുമ്പോട്ട് അതായത് ഒരു എബോ തേർട്ടി ആഹ് ആഹ് ആഹ് ഏജ് ആഹ് ആകുമ്പം നല്ല എക്സസൈസ് ചെയ്ത് യോഗ ചെയ്ത് ബോഡി മെയിന്റ്റെയിൻ ചെയ്ത മാത്രമേ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ്ന്ന് നമുക്കൊന്ന് മാറി നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ന എല്ലാരേ പോലെ തന്നെ നമ്മുക്കും ഈ ഡിസീസ് ഡയബറ്റീസ് ഷു കൊളസ്ട്രോള് അതുപോലെ നമ്മൾ നമ്മളെയും അത് തിന്നും കാരന്ന് തിന്നോണ്ടേയിരിക്കും
അതെ അത ഇനിയിപ്പ മുപ്പത് വയസ്സ് കഴിയണം എന്നൊന്നുമല്ല അതി ഇപ്പൊ കുഞ്ഞു കുട്ടികൾക്ക് വരും നമുക്ക് അതുപോലുള്ള അസുഖങ്ങള് വരുന്നുണ്ട് കാരണം അവര് കഴിക്കുന്ന ഫുഡ് അതുപോലത്തെയാണ് കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ ബർഗർ സാൻവിച്ച് പോലത്തെ ഫുഡാണ് കൂടുതൽ ഇഷ്ടം
അതെ അതെ അതെ അതെ ഏഹ് ജീവി വർക്കിങ് പേരൻ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എളുപ്പത്തിന് മേടിച്ചു കൊടുക്കും ഏഹ് വൈകിട്ട് വരുമ്പോഴാണേങ്കലും മേടിച്ചൊണ്ട് വരും പിള്ളേരെ- ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി മേടിച്ചൊണ്ട് വരാൻ അങ്ങനെ- കൊറെ പേരൻസ് അങ്ങനെ പക്ഷെ അവര് പിള്ളേർക്കൊക്കെ- ഒത്തിരി അവരെ ബാധിക്കുന്ന കാര്യവാ അവരുടെ ഹെൽത്തിനെ ഒത്തിരി ബാധിക്കുന്ന കാര്യവാ
അതെ അപ്പൊ അതുപോലെ തന്നെ കുഞ് - അതെ കുഞ്ഞുങ്ങൾക്ക് നമ്മള് കുഞ്ഞുങ്ങളെ പണ്ടൊക്കെ നമ്മള് കളിക്കാൻ വിടുമായിരുന്നല്ലേ ഇപ്പോ എല്ലാരും- ഫോണും കൊടുത്ത്, അവരെ അടക്കിയിടുത്തയാണ് ചെയ്യുന്നത്, അതോ അവർക്ക് മെന്റൽ ഹെൽത്തിന് അതെ- അവരുടെ മെന്റൽ ഹെൽത്ത്- ബാധിക്കുന്ന ഒരു കാര്യാണ്, അതുപോലെ തന്നെ അതെ പിന്നെ നമ്മുടെ ഈ കാലാവസ്ഥ- സ ക്ലൈമറ്റും കൂടെ ആവുമ്പഴത്തേക്ക് കുഞ്ഞുങ്ങള് സ്കൂളിലക്കെ പോകുമ്പോഴത്തേക്ക് കൂടുതൽ പനി വരാനുള്ള ചാൻസ് ഒ ഒണ്ട്.
ചാൻസ് ഒണ്ട്
ഫുഡിനോടുള്ള ഇഷ്ടം പോവാനുള്ള ചാൻസുണ്ട് അപ്പൊ അങ്ങനെ നമ്മള് കൂടുതല് - സ്ട്രക്കിള് ചെയുന്നുണ്ട്
ആഹ് അതെ അതെ എപ്പഴത്തെ- ആരോഗ്യസ്ഥിതി കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് ആഹ് ഫുഡിങ്ങ് വളരെ ഒരു അതിലൊരു ഭയങ്കര ഒരു ജങ്ക് ഫുഡ്സ് അവര് ഓവറായിട്ട് കഴിക്കുന്നത്- കണ്ടുവരുന്നു അതുമൂലം എന്ത് അസുഖങ്ങളാ പിള്ളേർക്ക് വരുന്നത്, എല്ലാരും എല്ലാം ഒരു- ഫിഫ്റ്റി പേരസന്റേജ് കുട്ടികളും അങ്ങനെ തന്നെയാ.
അതെ നമ്മളിപ്പോ സ്കൂളിലൊക്കെ ആണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് കൊടു തുവിടുന്നതും ബേക്കറി ഐറ്റംസ് അല്ലേ.
ആഹ് അതെ ഞങ്ങളൊക്കെ പിള്ളേർക്ക് ഉം - ഞാനൊക്കെ ആണെങ്കിൽ കമ്പിളി നാരങ്ങന്ന് പറഞ്ഞ സംഭവയുണ്ടല്ലോ, ആ സീസൺ ഒക്കെ ആണെങ്കിൽ- ഞാന് ആ അത് കൊടുത്തു വിടും പിന്നെ ആപ്പിള് മുറിച്ചു കൊടുത്തു വിടും അങ്ങനത്തെയൊള്ളോരു - ഇതാ ഇവിടെ ഞാനാ ചെയ്യുന്നേ എന്നും പിന്നെ ഇഷ്ട്ടം - തോന്നുവാണെങ്കിൽ കപ്പ് കേക്ക് അതുപോലെ- എന്തേലും മേടിച്ചും അല്ലാതെ ഈ കടത്തെ ജങ്ക് ഫുഡ്സ് ഒന്നും ഇല്ല, മോസ്റ്റ്ലി ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ആഹ് ആ കൊതിക്ക് മാത് ത്രം മന്ത്‌ലി വൺസ് ഇപ്പൊ ഭയങ്കര ഫേമസല്ലേ കുഴിമന്തിയൊക്കെ അപ്പോ മന്ത്‌ലി വൺസ് - മുൻപൊക്കെ ഇവിടെ ഞങ്ങളാണെലും കുഴിമന്തിയൊക്കെ ഉപയോഗിക്കാറുള്ളു. മന്ത്‌ലി വൺസ്. സ് ബറ്ഗ്ഗർ അങ്ങനെ ചോദിക്കുവാണെൽ മാത്രം അതുപോലെ ബറ്ഗർ- വേറൊന്നും അങ്ങനെ ഈ ബിങ്കോ അതുപോലത്തെ-
എവിടെങ്കിലും ജോലി കഴിഞ്ഞിട്ട് വരുമ്പോ അവര് കുക്ക്- ക്ക് ചെയ്യാൻ ശ്രമിക്കത്തില്ല, അവര് ഒന്നെങ്കിൽ സൊമാറ്റോ വഴി ഓർഡർ ചെയ്ത് കഴിക്കുക. അവരുടെ കാര്യങ്ങൾ എളുപ്പമാക്ക അതെ
അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഡയബറ്റീസും ഷുഗറും ഡയബറ്റീസും കൊളസ്ട്രോള ഒക്കെ ഇങ്ങനെ- അതൊരു ഇങ്ങനെ കൂടപിറപ്പായിട്ട് മാറിക്കൊണ്ടരിക്കുകയല്ലേ എല്ലാം
അതെ അതെ ഇപ്പോ ഏറ്റവും കൂടുതൽ ആൾക്ക കാർക്ക് കണ്ട് വരുന്നതാണ് ഹാർട്ട് അറ്റാക്ക് അത്- കുഞ്ഞുങ്ങളല്ല മുതിർന്നവരല്ല എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ഇപ്പോ വരുന്നുണ്ട്.
ആഹ് വണ്ണമുള്ളവരല്ല, മെലിഞ്ഞവരന്നല്ല-
ആഹ് അതെ ഇപ്പം എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡി ഡിസീസ് ആയിട്ട് മാറിയേക്കുവയാണ്- അറ്റാക്ക് എന്ന് പറയുന്നത് അതെ.
അതെ അതെ അതെ അതെ
അപ്പോ നമുക്ക് ഈ ഒരു ആരോഗ്യം ഈ ഒരു മേഖലയില് നമുക്ക് കൊറച്ചൂടെ കൂടെ പ്രിവെന്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നത്. എക്സസൈസിലൂടെ മാത്രേള്ളൂ.
മാത്രമാ പിന്നെ പിന്നെ പച്ചക്കറി പഴങ്ങള് അത് നമ്മുടെ ഫുഡില് കറക്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തണം. നട്സ്. ആ അതെ അതെ ഇപ്പം കൂലിപ്പണിക്കാർ പാവങ്ങളോടൊക്കെ പോയി നട്ട്സും, പഴങ്ങളും ഒക്കെ കഴിക്കാൻ പറഞ്ഞ അവർക്ക് അത് പറ്റുകേല. പക്ഷേ അവർക്ക് പറ്റുന്ന രീതിൽ അത് ഉപയോഗി
വേണ്ട നമ്മുടെ നമ്മുടെ വീ ട്ടിലുണ്ടാവും. കപ്പലണ്ടി നമ്മൾ വാങ്ങുന്നുണ്ടാവല്ലോ അതൊരു പിടി കഴിച്ചാൽ മതി അതൊരു ന ട്സാണല്ലോ. പക്ഷേ നട്ട് അതെ പക്ഷേ നമ്മുടെക്കെ ധാരണയിൽ നമ്മളൊക്കെ വിചാരിക്കുന്നത്‌ന്ന് പറഞ്ഞാല് ക്യാഷുന ട്ട് ആൽമണ്ട്സ് ഇതൊക്കെയാണ് നട്സ്. അത് പണക്കാര് മാത്രമേ കഴി ക്കോള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാര് നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട്.
ആഹ്. ഒണ്ട് ഒണ്ട് ഒണ്ട് ഒണ്ട്. ആഹ് പിന്നെ അങ്ങനെ പിന്നെ ഒറക്കം കറക്ട് സമയത്ത് ഒറങ്ങുക. ഓ ഓവറായിട്ട് ഫോൺ കണ്ടോണ്ടിരിക്കാതെ ഓവറായിട്ട് ടി വി കണ്ടോണ്ടിരിക്കാതെ അതിനൊക്കെ ഒരു സമയം സോഷ്യൽ മീഡിയ ഇല്ലാതെയൊന്നും ഇല്ലാതെ ഇപ്പ ആർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ആഹ് പക്ഷെ അത് ശകലം അതിനിന്നൊക്കെ ഇച്ചിരി മാറി നിന്നിട്ടുണ്ടെങ്കില്, പിന്നെ ഓവർ സ്ട്രെയിൻ അല്ലേ നമ്മുടെ കണ്ണിന്. ആ ബ്ലൂ സ്ക്രീൻ വളരെ ഡാമേജാ നമ്മുടെ കണ്ണിന് ആഹ്. പ്പൊ അതുപോലെയൊക്കെ കൊറച്ച് കറക്റ്റ് സമയത്തില് ഒറങ്ങുക, കറക്റ്റ് സമയത്തിന് എഴുന്നേക്കുക, ഉം അതൊക്കെ ചെയ്താ തനെയല്ലേ.
അതെ ഇപ്പം കുഞ്ഞുങ്ങൾക്കാണെങ്കിലും, അതെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇപ്പം കണ്ണട യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങള് വളരെ കൂടുതലാണ്. അതവർക്ക് സ്ക്രീൻ ടൈം നമ്മൾ കൊടുക്കണം അതെ കൊടുക്കുന്ന പോലെയാണ്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാ മതി നമ്മൾക്ക് ഈ യോ തായില്ലെങ്കില് ജിമ്മിലൊക്കെ പോകുന്നവർക്ക് അവ അവർക്ക് അവരുടേതായ ഒരു ടൈം ടേബിളോണ്ട്. പക്ഷെ ആ ഒ രീതില് ഫോളോപ്പ് ചെയ്ത് പോയാ നമ്മുടെ ലൈഫടിപൊളിയായിരിക്കും.
ആഹ് സത്യം സത്യം.
യോഗ യതെ യ അതെ സത്യാണത്. യോഗയൊക്കെ ചെയ്യുമ്പഴത്തേക്കും നമ്മുടെ മൈൻഡ് ഭയങ്കരവായിട്ട് റിലാക് സാവും നമ്മള് ഒരുപാട് ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കത്തില്ല. നമ്മുടെ ഹെൽത്ത് റിലേറ്റഡനുസരിച്ച് ഫുഡ് കഴിക്കാം.
ഏ
മെന്റലി നമ്മള് ഭയങ്കരവായിട്ട് ഓക്കെ ആകും.
ആഹ് ഈ യൂട്യൂബിലൊക്കെ നോക്കി യോഗ പഠിക്കുന്നതിനോട് താല്പര്യം ഒണ്ടോ. എങ്ങനെയാ അത്
യോ യോഗ ഞാൻ പഠിച്ചിട്ടൊണ്ട്. അപ്പം നമ്മ നമു ക്കത് അറിയാത്തോർക്ക് പറഞ്ഞു കൊടുക്കുമ്പം കാരണം നമുക്ക് ബോഡിയുടെ ഇതിനെക്കാട്ടി കൊറച്ചും കൂടെ നമ്മള് മെന്റലി ഷ് സ്ട്രോങ്ങാവും അതെ മെന്റലി ഭയങ്കരവാ സ്ട്രോങ്ങാവും നമ്മള് ജിമ്മില് പോകുന്ന എന്തിനാ നമ്മള് ബോഡി വെയിറ്റ് കൊറയ്ക്കാനും കാര്യങ്ങളൊക്കെയല്ലോ ആയിരു
അതെ അതെ അതെ ആഹ്
ഈ ഈ യോഗയില്, ഞാൻ ഇന്നലെ കൂടെ യൂട്യൂബ് എടുത്തപ്പോ കണ്ടതാണ്
ഉം
സംയുക്ത മേനോനുണ്ടല്ലോ, സംയുക്ത വർമ്മയാണോ സംയുക്ത മേനോനാണോ അപ്പൊ പുള്ളി ക്കാരി പറയുന്നുണ്ട് ആഹ് വർമ്മ പുള്ളിക്കാരി യോഗ ചെയ്യുന്ന പേഴ്സനാണ് പക്ഷെ പുള്ളിക്കാ രിടെ വണ്ണം കൊറയുന്നില്ല. പുള്ളിക്കാരിന്ന്‌ പറഞ്ഞാല് യോഗ ചെ ചെയ്യുന്നുണ്ട്. ഓവറായിട്ട് ഫുഡ് കഴിക്കുന്നില്ല. പക്ഷെ അവർക്ക് വണ്ണം കുറയ്ക്കണോന്നൊന്നുല്ല പക്ഷെ അവര് മെന്റലി ഹെൽ
ആഹ് അതല്ലേ വേണ്ടത്. ആഹ്
അതെ നമ്മള് മെന്റലി ഹെൽത്തി ആയിട്ടൊണ്ടെങ്കിലല്ലെ നമു
ആഹ് സത്യം സത്യം. ഉം അതെ അതെ അതെ എനിക്ക് താല്പര്യവൊണ്ട് ഞാൻ കൊറേ തവ ആലോചിച്ചു ഇതുപോലെ മ് യോഗ ചെയ്യണം. ഏ അപ്പൊ നമ്മള് ഇപ്പ പെട്ടൊന്നൊരു യൂട്യൂബ് ചാനല് നോക്കി യോഗ ചെയ്തിട്ടുണ്ടെങ്കി അത് സക്സസ്ഫുളാവോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു
അങ്ങനെ സക്സസ്ഫുളാവത്തില്ല പക്ഷെ അതിന് നമ്മള് ചെയ്യേണ്ടതായി ട്ട് നമ്മള് മെന്റലി പ്രിപ്പയറാവണം ഫസ്റ്റ്
ആഹ് ആഹ് ആഹ് ആഹാ
ഇനിക്കിങ്ങെനൊരു കാര്യം ചെയ്യണം എഹ് ചെയ്താൽ ഓക്കെ ആകുമെന്ന് നമ്മള് ഫസ്റ്റ് നമ്മുക്കൊരു ഒരു ക്ലാസുക്കൊടുക്കണം അത് കഴിഞ്ഞതിനു ശേഷം ഇപ്പോ നമ്മക്ക് സദ്ഗുരു ഇല്ലെങ്കില് എന്താ ശ്രീ ശ്രീ രവിശങ്കറ് പോലുള്ള വ്യക്തികള്ടെ സ്പീ ച്ച് ഇല്ലെങ്കി മെഡിറ്റേഷൻ പത്ത് മിനിറ്റൊള്ളേ അത് ജസ്റ്റ് ഫോണില് ഓണാക്ക കേക്കാ കണ്ണടച്ചിരിക്ക അപ്പത്തേക്ക് നമ്മളത് കഴിഞ്ഞ് വരുമ്പം ഇതിന്റെ ഡീപ്പ് ലെവലൊക്കെ ആക്മ്പഴത്തേക്കും നമ്മളൊരു ആത്മീയതയിലേക്ക് പോകും അപ്പൊ പിന്നെ നമ്മടെ ചുറ്റുപാട് വരെ അതെ അതെ ചുറ്റുപാടൊരു എലെ അനങ്ങുന്നത് പോലു വായാലും നമുക്ക് അത് ഒരു പീക്ക് ലെവലായിട്ട് തോന്നും
ആഹ അത് വേണം അത് എന്റെ ലൈഫില് എനിക്ക് മസ്റ്റാ എനിക്ക് ഭയങ്കര സ്ട്രെസ്സ് ഫുള്ളാ അപ്പതെനിക്കിത് വു വേണം വേണം ഞാൻ കൊറേ തവണ ആലോയ്ച്ചു
എനിക്ക്തുപോലെ ഹെൽത്ത് റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂസൊണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ യോഗയിലോട്ട് പോവുന്നത് നമ്മള് യോഗയിലോട്ട് പോയി കഴിയുമ്പഴത്തേക്ക് നമ്മുടെ ആ ഒരു ഡിസീസും കാര്യങ്ങളു ഒക്കെ മാറും നമ്മള് ഫുഡില് ശ്രദ്ധിക്കാൻ തൊടങ്ങും പിന്നെ എക്സസൈസ് കാര്യങ്ങള് നമുക്ക് ഈ പത്മസാധന അല്ലെങ്കില് സൂര്യ നമസ്കാരം
ഉം ഉം എനിക്കറിയാം ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഉം
സൂര്യ നമസ്കാരൊവൊക്കെ നമുക്ക്പ്പം യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്താൽ ഇഷ്ട
ഉം ഉം ഉഹ് അപ്പയീ ബാക്ക് പെയിനൊള്ളവരെ എനിക്ക് ബാക്ക് പെയിനൊണ്ടേ ഏഹേ വെച്ച ഒരു ഫസ്റ്റ് ഡിസ്ക് ബൾജിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റേജായെനിക്ക് അപ്പം അതൊള്ളവര് ഇത് ചെയ്യുന്നത് കൊണ്ട് കൊഴപ്പവൊണ്ടോ?
ഇല്ല അങ്ങനെ പ്രശ്നൊവില്ല ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിര് ന്നാ മതി അതെ എ ഇപ്പൊ നമ്മക്കിപ്പം ഡോക്ടറെ കൺസൾട്ടേഷൻ വൈസ് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബ്ളാണ് അപ്പ അതിനാത്ത് തന്നെ അവര് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ബാക്ക് പെയിന്
ചെയ്യണവല്ലെ?
അതെ അത് തന്നെ റിപ്പീറ്റെയ്ത് ഒരു പത്ത് പ്രാവ്ശ്യം നമ്മള് ഡെയിലി ചെയ്താ മതി
ഓക്കെ ഓക്കേ ഓക്കെ ഓക്കെ
പെയിൻനായാലും എല്ലാ ജോയിന്റ് പെയിൻനായാലും എല്ലാ കാര്യത്തിനും നമുക്ക് സെപ്പറേറ്റായിട്ടൊള്ളെ
ആഹ് ആഹ് അതെ അതെ അതെ ഞാനിപ്പ എക്സസൈസെയ്യുന്നുണ്ട് ആഹാ അപ്പ യോഗയും കൂടെ ചെയ്യണോന്ന് എനിക്ക് ഭയങ്കരൊരു ആഗ്രഹവുണ്ട്
അതെ ഇപ്പ ജിമ്മ് വേറെ യോഗ വേറെ ഓരോന്നിനും ഓരോ ഇതാണ് നമ്മൾ നടക്കുന്നതിന്റെ ഗുണങ്ങള് വേറെ അതെല്ലാം വേറെ വേറെയാണല്ലോ
അതെ അതെ അതെ തീർച്ചയായും ആഹാ പിന്നെ അപ്പം ആരോഗ്യം നമ്മുടെ ലൈഫില്
അതെ ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ഇപ്പയെല്ലാ വീട്ട്കൾലും അഹ്പ്പം മുതിർന്നവരായാലും, കുഞ്ഞുങ്ങളായാലും എല്ലാ വീട്ടിലും ഒരോ ബോക്സ് കാണും മരുന്നിന്റെ
ആഹ് ഉണ്ട് തീർച്ചയായും ഉണ്ട്
അതെ ജനിക്കുന്ന കുഞ്ഞു മുതൽ ആൻ
കുഞ്ഞിന് വരെയുണ്ട് ആന്റിബയോട്ടിക്സ് ആ അതെ അതെ അതെ കഴിവത് ആന്റിബയോട്ടിക്സ് കൊടുക്കാതെയിരിക്കാവോ? അത്രയും തന്നെ നല്ലത്
ഒക്കെ നമ്മള് കൂടുതലും കുഞ്ഞുങ്ങക്ക് ഒ എല്ലാരും ഉപയോഗിച്ച് വരുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങക്കും കൊടുക്കുന്നെ അതാ പണ്ടുള്ള കാലത്ത് അവർക്കെത്ര ആരോഗ്യവൊണ്ട് അവര് എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ് വരെ ജീവിച്ചിരിക്കുന്നൊണ്ടെങ്കില് അവരെ അതുപോലെ പണിയെടുത്തിട്ട് ആഹാരം കഴിച്ചിട്ടു ആണ്
ഫുഡിങ്ങും അന്നാ വിഷവില്ലാത്ത ഫുഡല്ലേ ഇപ്പൊ മൊത്തം അടിച്ചു വെരുന്ന വെഷഫുഡ്ഡല്ലേ പച്ചക്കറി മൊ ത്തോം വെഷം, മീൻ വെഷം, എന്നതാ ഒള്ളത് പിന്നെ നമുക്ക് ജീവിച്ച് പോകണോന്ന് ഓർത്തു കൊണ്ട് നമ്മള് കഴിക്കുവ.
അതെ എന്റെ അപ്പുറത്തെ വീട്ടില് ഒര് അമ്മച്ചി ഒണ്ട് പുള്ളിക്കാരിക്ക് ഇപ്പ എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സാകുന്നു. ഷുഗർ ഇല്ല പ്രഷർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല. പുള്ളിക്കാരി നട ക്ക് ന്നുണ്ട് സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എന്ത് കൊണ്ടാണ് അവരുടെ പണ്ട് അതെ അവരുടെ പണ്ടത്തെ രീതി കൊണ്ടാണ്.
എ തന്നെ അതെ
ഇപ്പോ ഒള്ള ആൾക്കാർക്ക് എല്ലാം പ്രശ്നങ്ങളാണ്.
പ്രശ്നങ്ങളാ അതെ മുപ്പത് ഒന്നും ആകണ്ട അതിന് മുമ്പ് പ്രശ് എന്ന ഷുഗറും ഒക്കെയാ അത് ഇപ്പോ ഈ ജങ്ക് ഫുഡ്സിന്റെ തന്നെയാ
അതെ
പിന്നെ ഈ ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നവര് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കരുത് ഇരിക്കാതെ അവറെ ഇച്ചിരി കുറച്ച് റിലാക്സ് ചെയ്ത് നടക്കും. നടന്നിട്ട് പിന്നെ വന്ന് ഇരുന്ന് വർക്ക് ചെയ്യവാ അങ്ങനെയൊക്കെ നോക്കി കുറച്ച് ഹെൽത്ത്. നോക്കിയാ അവർക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാം അല്ലെങ്കിൽ അവർക്കും ഇതുപോലെ മ് പിന്നെ കഴുത്തിന് ഷോൾഡർ പെയിന് ബാക്ക് പെയിന് ഒക്കെ വെരാൻ ചാൻസൊണ്ട്
അതെ അതെ നമ്മളിപ്പ ഈ ഫിലിം ആക്ടേഴ്സിനൊ നോക്കുവാണെങ്കിൽ അവര് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അവടെ ആരോഗ്യവാ. കാര്ണം അവരുടെ മേഖെലെ അതാണ് മേഖലെ അതാണ് അവർക്ക് ആരോഗ്യൊണ്ടെങ്കി മാത്രമേ സിനിമ കി
ഉം അതെ അതെ മമ്മൂട്ടി മമ്മൂട്ടി എവർഗ്രീൻ ഹീറോ
അതെ അതെ പുള്ളിക്ക് എഴുപത് വയസ്സായെങ്കിലും പുള്ളി ഇപ്പഴും അടിപോളിയായിട്ടല്ലേ ഇരിക്കി
അത് തന്നെ അതേ പുള്ളിക്ക് പ്രത്യേക ഫിസിഷ്യനൊണ്ട് ഏം ഏഹ് പുള്ളിടെ ശരീരം ഫുഡ്ഡ് ഫുഡ്ഡിന്റെ തന്നെ ആഹ് ഡോക്ട്ർ പുള്ളിക് അതിന്റെ അത് പ്രകാരവാ പുള്ളി കഴിക്കുന്നേ ന്നൊക്കെ ഒരു ഇന്റർവ്യൂലിലുണ്ടായിര്ന്ന്
ആ് ഉണ്ടാര്ന്നു ഇപ്പൊ നമ്മള് നമ്മള് വിചാരിക്കും ഇപ്പ ആക്ട്രസ് ഫീൽഡിലൊക്കെ ആണെങ്കി അവർക്ക് കാശുണ്ട് എന്തും ചെയ്യാം പഷെ നമുക്കൊരു മനസ്സും കൂടൊണ്ടങ്കിലേ അത് അമുക്കത് ചിയ്യാൻ പറ്റുള്ളൂ എന്നാ നമ്മളിപ്പോ ആ ഒരു ഫീൽഡ് ഒക്കെ ക്കെയാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കും അ വെജിറ്റബിൾസ് കുക്ക് ചെയ്ത് കഴിക്കും അതുപോലൊക്കെ ഒരുപാട് പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട് നമുക്ക് ന്യുസിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ
ഉം അതെ അതെ അതെ അതെ അതെ പക്ഷെ ഇതും പറഞ്ഞോണ്ട് ഇച്ചിരി ആഹ് അന്നിങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പറയും ഇച്ചിരി കപ്പയും മീനും കിട്ടിട്ടുണ്ടങ്കിൽ അതും പറഞ്ഞോണ്ട് ഞാൻ ടയറ്റാ പറഞ് ഞാനത് കഴി ഴിക്കാതിരിക്കുകല്ലാന്നു അമ്മുട്ടി പറയുവ ഉം ഉം ആ പിന്നെ സ്വന്തമായിട്ട് ചികിത്സിക്കാതിരിക്കുവ മെയിനായിട്ട് എന്തേലും അസുഖം ആണെങ്കിൽ ഹ് കൺസൾട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഇപ്പ മോസ്റ്റ്ലി മെഡിക്കൽ സ്റ്റോറി നിന്ന് കുളിക മേടിച്ച് കഴിക്കുന്നവരല്ലേ സ്വന്തമായിട്ട് ചികിത്സിക്കുക ഉം ഉണ്ട് ആ അതെ അതൊക്കെ ഭയങ്കരവാ ആഹ് വരും വരും വരും അതെ അതെ ഈ ഉള്ള ഗുളി ത് മൊത്തം കഴിക്കുന്നയ്ല് ഡ ഡയബറ്റീസ് ഒക്കെ അതിൽ മെയിൻ കാരണവ ആവശ്യമില്ലാത്ത ഗുളിക മേടിച്ച് കഴിക്കുന്നത് ലൂടെ ആ ഷുഗർ വരും
അതെ അതെ
അതുപോലത്തെ അവസ്ഥ ഇപ്പൊ കാണുന്നത് പിന്നെ പണ്ടൊക്കെ പറയും ഇങ്ങനെ ചിരിച്ചാല് ആഹ് അതെ ചിരിച്ചാല് ആരോഗ്യം വരും മൈൻഡ് റിലാക്സ് ആകും എന്ന് പറയുന്നു അത് സത്യവാട്ടോ ചിരി
ചിരി മീൻസ് അത് നമുക്കു ന അതെ ചിരിച്ചാൽ ആയുസ് കൂടുംന്ന് പറഞ്ഞഹ് സത്യണ് കാരണം പക്ഷെ അതായത് നമ്മളൂടി വിചാരിക്കണം
ചിരിച്ച അതെ ചിരിച്ച ആയസ് കൂടുന്ന് പറയുന്നത് ചിരിച്ചൊണ്ടിരുന്നിട്ടുണ്ട് നമ്മുടെ ഹെൽത്ത് നോ ക്കണം അത് അഹ് അത സ അപ്പസ് സന്തോഷമായിട്ടിരിക്കും മൈൻഡ് അപ്പൊ നമുക്ക് ചിരി വരും അപ്പ നമുക്ക് ആരോഗ്യം ഉണ്ടാവും
അതെ അതുകൊണ്ടാണ് പഴമക്കാര് അങ്ങനെ പറയുന്നത് അത് നമ്മുടെ ഒരു പഴംചൊല്ലായിട്ട് നമ്മളത് പറയുന്നല്ലേ
പറയുന്നേ അതെ അതെ അതെ ആഹ് പഴമക്കാര് പറയുന്നത് കുറച്ചൊക്കെ വാസ്തവവാ ചുമ്മാ അവര് ചുമ്മാ ഒന്നും പറഞ്ഞുണ്ടാക്കിയതല്ല ഈ കഥകളൊക്കെ അല്ലേ നമ്മള് പഴഞ്ചൊല്ലായിട്ട് ഇത് തള്ളിക്കളയരുത് ആഹ് അതെ അതെ അതെ അതെ അതെ അതെ അതെ പിന്നെ ന്നെ ഈ രാത്രി ഒക്കെ ഉം ഭക്ഷണം പിന്നെ നേരത്തെ കഴിക്കണം ഒരു എട്ട് മണിക്ക് ഫുഡ് കഴിച്ച് പിന്നെ രണ്ട് മണിക്കൂർ കഴിഞ് ഉം
ഉറങ്ങാവുള്ളൂ എന്ന് പറയുന്നുന്നത് പക്ഷെ ഇപ്പം ജോലി കഴിഞ്ഞിട്ട് വരുന്നവര അങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ
പറ്റത്തില്ല അ
സ്ക്രീൻ കണ്ട് ഫോൺ ഫുഡ് കഴിക്കാ കെടക്കാ ഒറ
കെടക്കാ ഒറങ്ങുവാ അതല്ലേ പിന്നെയും അസുഖം കൂടുവല്ലേ അപ്പം. അതല്ലെ ഇപ്പം ഏ ഇതുപോലെ നടക്കുന്നല്ലം അപ്പം ഇത് ഇവര് കഴിച്ചിട്ട് അവര് അപ്പഴേ ഒറങ്ങുവാ അപ്പത്തന് ഇന്നർ ഓർഗൻസ് ഒക്കെ ഓർക്കോ ഞാൻ ഇവനൊറങ്ങുവ പിന്നെ ഞാൻ എന്തിനാ വർക്ക് ചെയ്യുന്നേ എന്നോർത്തോണ്ട് അവര് അവരുടെ പണി നോക്കും. അതുവഴി ദഹിക്കാതെ ഇങ്ങനെ കിടക്കും പിന്നെ പിറ്റ ദിവസംമാകും അതൊരു. ഹ ശരീരത്തിനപ്പടി ബാധിക്കും
അല്ലാണ്ട് നമ്മക്ക് ഇത്രയും പ്രശ്നങ്ങളോക്കെ വരാൻ ചാൻസ് കൂടുന്നത്
അതെ അതെ അതെ അതെ പിന്നെ ഇപ്പം മോസ്റ്റ്ലി എല്ലാരിലും കണ്ട് വരുന്ന അസുഖാ വൈറ്റമിൻ ഡിയുടെ കുറവ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി
ആ അത് എല്ലാർക്കും ഉണ്ടല്ലോ അതിന് സപ്ലിമെന്റ്സ് എടുക്കുന്നവരുണ്ട്.
എടുക്കുന്നവരുണ്ട് എനിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ട സത്യം പറഞ്ഞ ഞാനൊന്നും പിന്നെ എനിക്ക് എങ്ങനെ വന്നോന്നൊന്നും എനിക്കറിയത്തില്ല. ഞാന് വെളിയിലെറങ്ങാതെ എക്സൈസ് ചെയ്യാതെ ഒന്നി ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ എങ്ങനെ വന്നത് എനിക്ക് ബാക്ക് പെയിൻ വന്നതോണ്ട് എനിക്ക് വന്നതാ ഞാനൊരു വട്ടം വീണായിരുന്നു. അതിലൂടെ എനിക്ക് കിട്ടിയ സമ്മാനവാ ഉ അതുപോലെന്ന ഞാ സപ്ലിമെന്റ് എടുക്കുന്നുണ്ട
അത സപ്ലിമെന്റ്സ് എടുക്കുന്നവര് കൂടുതലാണ്. ഇപ്പോ
ആ അതെ വൈറ്റമിൻ ഡി അത്. ഇതൊക്കെ തന്നെയാ എല്ലാരും ഫോണും നോക്കി പരെക്കത്തല്ലെ ഇരിക്ക്ന്നേ വൈറ്റമിൻ ഡി കിട്ടുന്നത് വെയിലത്തുന്നാ വെയില- ത്താരും എറങ്ങുന്നില്ലല്ലോ?
അതെ അപ്പൊ ഇപ്പ ഇപ്പോഴത്തെ തലമുറക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സന്തോഷം സന്ദേശം എന്ന് പറഞ്ഞാല്. നമ്മുടെ ആരോഗ്യാണ് നമ്മൾ ശ്രദ്ധിക്കണം. അത് വേറൊരാളും ചെയ്യാൻ വരത്തില്ല. അത് അത്രയേ ഉള്ളത് നമ്മളും പറഞ്ഞ് മനസിലാക്ക ഓക്കെ.
പിന്നെ ഹെ ഹെൽത്തി സ്നാക്സ് കഴിക്കുക പച്ചക്കറി, പഴം ഫുഡിലുൾപ്പെടുത്തുക. നോ നോൺ വെജിന്റെ ഉപയോഗം കുറയ്ക്കുവാണെങ്കിൽ അത്രയും നല്ലത്.
അതെ
ടു വീക്സ് വൺസ് ഒക്കെ മേടിച്ച് കഴിക്കു അങ്ങനെയാണെങ്കിൽ നല്ലതാണ് അതിന് പകരം നമ്മള്. നട്സൊക്കെ കയിക്ക ഈ നോൺ വെജിലൊക്ക ഉള്ളത് തന്നെയല്ലേ നട്സിലും.
അതെ അതെ
അങ്ങനെ ഡെയിലി ലൈഫില് നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചാ അവരവർക്ക് കൊള്ളാം. ബ്ലഡ് ടെസ്റ്റ് എന്താണെങ്കിലും ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക്. ആഹ് ബ്ലഡ് ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്താ നല്ലതാ ഒരു വർഷത്തിലൊരു വട്ടമെങ്കിലേ അലോ കേക്കുന്നുണ്ടോ?